ഹലോ ആഹ ആ കേൾക്കണ്ട് നേര ത്തെ വിളിച്ചപ്പ അവി ക്ലിയർ ആവ് ഉണ്ടാവുർന്നില്ല
അതെ ആ അതെന്താർണാവോ അവസനായി കയിഞ്ഞപ്പ എന്തോ കട്ടാവുന്നുണ്ടായിരുന്നു ആ റേഞ്ചിന്റ ഒക്കെ പ്രശ്നുണ്ട്ന്ന്ന്നോണ്
സ്റ്റണ്ട്ന്ന്
ആ ഇന്ന് മൂന്ന് നാല്പത് വരെ ക്ലാസ്സ്
ഏ
സ്കൂൾ ബസ്സിന പോണത് അത് ഇപ്പ സ്കൂൾ ബസിന്റെ പൈസ കൂട്ടീന്ന് പറയണ്ടായിരുന്ന
ആഹ അപ്പൊ എങ്ങനെയാ സ്കൂളിലേക്ക് പോവാതെ വഴിക്ക്
ഞങ്ങക്ക് അടെ ആ കവലക്ക് വരും ബസ് വരും രാവിലെ ചേട്ടൻ പോകുമ്പോ ജോലിത്ത് പോകുമ്പോ കെണ്ടന്നാക്കിട്ടാ പോവന്നെ
ആഹ വൈകുന്നേരോ
വൈകുന്നേരം സ്കൂൾ ബസിന വരുന്ന
ആഹ അന്നിട്ട് പോയിക്കൊണ്ടുവരുവോ
ആഹ പോയിക്കൊണ്ടരും
ഉം കുറച്ചുണ്ടന്നടെ നടക്കാനായിട്ട്
ആഹ കൊറച്ച് നടക്കാനുണ്ട്
നടന്നേള അവര
നടന്നോളും ആ കെറച്ച് മടി ക്ക്ണ്ടാലും കുഴപ്പല്ല മഴയക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് മഴയത്ത് പിള്ളേരായ കൊണ്ട് വരാനൊക്കെ ബസിന്റെക്കെ തിരക്കും പോട്ടുണ്ട് എന്നാല് സ്കൂൾ ബസുകളൊക്കെ ആ സമയം ആവുമ്പ് ഏ... കൊറ സ്കൂളുകളുണ്ടല്ലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ആ ഇപ്പൊ കേക്കണ്ട് നേരത്തെണ്ടായി ഇട്ടു പോണു
ആ എ റേഞ്ചിന്റെ പ്രശ്നംന്ന് ഓുന്നു
ആ ഇന്നിപ്പോ വെയിലുണ്ടന്ന് വല് മഴ ഇണ്ടാവില്ലായിരിക്കും
ആ ഇന്നപ്പോ വെയിലാണ് നല്ല മഴ പിള്ളേരെ കൊണ്ട് വരുമ്പോയാണെങ്കിൽ ആ വഴിക്കാണെങ്കിൽ അത്ര വീതിയുള്ള വഴിയല്ല മാറി നിക്കാ പറഞ്ഞാ അവര് ചെറിയ കുട്ടികളല്ലേ അപ്പൊ അതായാലും ബുദ്ധിമുട്ടാണോ ഉം
ഉം
ബാഗും അവരുടെ ബാഗിനൊക്കെ നല്ല വെയിറ്റും ഉണ്ടും കുട്ടികളുടെ ആ അവരുടെ പ്രായത്തിനൊക്കെ ഉള്ള പുസ്തകങ്ങളൊന്നും അല്ലല്ലോ എല്ലാ കുട്ടികൾക്ക് ഇപ്പ കുറെ പുസ്തകങ്ങളും ആ
അധികം പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ പുസ്തകങ്ങളും ലെഞ്ച് ബോക്സും റ്റി ഫിൻ ബോക്സും
നമ്മളൊക്കെ പഠിക്കുമ്പന്ന് വച്ച് കഴിഞ്ഞാ ആ എന്ത നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ എന്നാ പഠിച്ചത് ആ മൂന്നു വിഷയം ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നത് നാലില് പഠിക്കുമ്പോഴോ എന്താണ്ടാന്നാണ് പഠിച്ചത് ഹിന്ദി ഇ അഞ്ചില് ഇപ്പോ ഏ ഇവർക്ക് ഹി ഈ ഒന്നാം ക്ലാസ് തൊട്ട് ഹിന്തിയാണ്
ആ ഒന്നാം ക്ലാസ്സ്‌ തൊട്ട് ഹിന്ദിയാണ് പക്ഷെ വലുതായാലും മലയാളം എഴുതാനും വായിക്കാനും
ആ മലയാ മലയാളം ഒന്നും അറിയില്ല പിള്ളേർക്ക് മലയാളം പഠി ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുവാ
മറ്റേന്ന് വച്ചാ നമുക്ക് ഈ ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ ഫോണിലുള്ളതല്ലല്ലോ നമ്മള് ചെറിയ ക്ലാസ്സിൽ തൊട്ട് കളിക്കുടുക്ക, ബാലരമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വായി ച്ച് വായിച്ച് വളർന്നതെന്ന് നമുക്കറിയാം വായിക്കാൻ അറിയാം ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കി എല്ലാം ഫോണിൽ നോക്കി
ആ ആശാത്തീ ഇ അടുത്ത് കൊണ്ട് വന്ന് ചേർക്കല് ഒക്കെ അത് എങ്ങനെ ആയാലും കൊണ്ടൊനാ കുട്ടികളൊക്കെ അപ്പൊ തന്നെ ഒരു ഭക്ഷണങ്ങളൊക്കെ
ഉം ഉം എനിക്കൊക്കെ എന്തോരം തല്ല് കിട്ടിയേക്കണ് ആശത്തിടെ അടുത്തൂന്ന്
ആ ഹ്
ഉം
അയ് ഇപ്പേ കുട്ടികള് തല്ലാനും പാടില്ലല്ലോ ആങ്നെയൊക്കെയല്ലേ നമ്മകൊക്കെ ഒക്കെ തല്ലിട്ടും കാര്യതൊക്കെ ഇണ്ടെ
ഉം ഇപ്പതല്ലാനും പാടില്ല അയ്ന്റേതായിട്ട് പിള്ളേരില് മാറ്റ് റ്റങ്ങളുണ്ട്
ഇപ്പൊന്ന് തൊ ഇപ്പെ ഒന്ന് തല്ലിക്കഴ്ബഴ്തേനും കുട്ടികള് പോയി എന്തെങ്കിലുവൊക്കെ പോയി ചെയ്യല്ലെ ഇപ്പെ
ഉം
ആ മത്തിം ആ അങ്ങനെയൊക്കെയൊള്ള അത് പേടിച്ചിട്ട് ഒന്നും പറയാനും പറ്റുന്നില്ല ആ
ഇപ്പ തല്ലി കൊളം പറഞ്ഞൊരു പെർമിഷൻ കൊട്ത്തിട്ടുണ്ടെങ്കി ഇപ്പൊ അതിനും വെല്യ ഇതാണ് അപ്പ എന്തെക്കെയാ കേക്കണത് ടിച്ചേഴ്സ് അതാണങ്കിലും ഓരോന്നും കുട്ടികളെ വെച് കുഞ്ഞി പിള്ളേരെയൊക്കെ ഓരോന്നും ചെയ്യണതും പിള്ളേരാണങ്കിലും അങ്ങനെ ടീച്ചേഴ്സ്നെ വരെ അധ്യാപകരെ വരെ തല്ലണ പിള്ളേരിണ്ട് പണ്ടത്തെ പോലെയൊന്നുഅല്ലലോ ഇപ്പെ ഇപ്പൊക്കെ മാറ്റങ്ങളായി
ആ ഒരു ബഹുമാനില്ലാതൊരു സ്വബാവൊക്കെയാണ്
രാവിലെ
രാവിലെ ആ ആ ചോറ് കൊടുത് വിടും ആ ടിഫിൻ കൊടുത് വിടാം അത് ആ എൽകെജി യുകെജിയൊക്കെ ടിഫിനൊണ്ട് ഒന്നാം ക്ലാസൊട്ട് ടിഫിനില്ല ആ അപ്പൊ ശെരിക്കും പറഞ്ഞാ പറ കൊടു വിടാൻമ്പാടിള്ള ഫ്രൂട്ട്സൊക് അ കൂടുതല് കൊടുക്കാനൊക്കെ ആവിലൊക്കെ വേവിച്ച് ഇവർക്ക് ആവീൽ വേവിച്ചത് കൊടുക്കാൻ പറ്റും ല്ല കാരണം ഉച്ച കഴിഞ്ഞാണ് അവർക്ക് ടിഫിന്റെ സമയം
ആഹ് എന്റെ മക്കള് പോയി കൊണ്ടുവരുന്ന ആവിയിൽ വേവിച്ചത് മാത്രം കൊണ്ടുവരാൻ പാ പാടുള്ളൂ ആയിരുന്നു ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടു പോകാൻ പാടില്ല പിന്നെ പിറന്നാളൊക്കെ വരുമ്പോ നമ്മള് ആ ലഡു ലഡു ആ മറ്റേ മുന്തി.. ഈ കൽക്കണ്ടം അങ്ങനെയുള്ള സാധങ്ങളൊക്കെ കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു.
ആ ഞങ്ങക്കിപ്പ അ പിറന്നാൾ ആദ്യം കഴിഞ്ഞ വർഷൊക്കെ ഞങ്ങക്ക് ആ അ പെൻസില്, റബ്ബർ അങ്ങനെ എന്തെലു ഒക്കെ കൊണ്ട് കൊടുത്തുടായിരുന്നു പക്ഷെ ഇപ്പൊ തൊട്ട് ഒരു പുസ്തകം മാത്രാ ലൈബ്രറില് വെക്കാൻ വേണ്ടി ഒരു ബുക്ക്കളോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണ് കൊടുത്ത് കൊടുക്കാവൂന്ന് പറഞ്ഞേക്ക..
ആ ആ അത് വിൽക്കുണ്ടായിരുന്നു ആദ്യം ഉം പെൻസില് റബ്ബറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ എങ്ങനെയാ ഇറച്ചി ഇറച്ചി മീനൊക്കെ കൊടു.. തഴിക്കാമോ ചോറിന്
പച്ചക്കറി മാത്രം പച്ചക്.. ക്കറി യാത്രേ കൊടുത്തുടാവും
ഉം അതാ നല്ലത് ന്ന് വച്ചാ പല കുട്ടികളല്ലേ പല സ്ഥല.. പല വീടുകളിൽന്ന് വരുന്ന കുട്ടികളാ ചിലപ്പോ എല്ലാർക്കും എല്ലാ ഇത്ണ്ടായിന്ന് വരില്ല പിള്ളേർക്കാണെങ്കിലും അവർക് ഒരു ഇത്ണ്ടാവില്ലേ പക്ഷെ ഇവരുടെ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടും ചിലവര് കൊടുത്തയക്കണ്ട് ബിരിയാണി, നെയ്ച്ചോറ്, അൽഫാമൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടായിരുന്നു ഉം
ഈ കൊച്ചുകുട്ടികളൊക്കെ എങ്ങനെ ആയാലും അങ്ങനെ മീനൊന്നും കൊടു.. അത്രേൻ പറ്റില്ലല്ലോ കുറച്ചൂടി വല്യ പിള്ളേരാവുമ്പം പിന്നെ അത്രയും പ്രശ്നം വരുന്നില്ലാ ആ അ
ഇവര് ഷെയർ ചെയ്ത് കഴിക്കൊക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറികളൊക്കെ കൊടുത്തയ ചലും ഉ അങ്ങോടും ഇങ്ങട പിള്ളേരൊക്കെ കൂടി കഴിക്ക അപ്പൊ അതൊ കണന് നല്ലതാണ് അവര് അങ്ങടും ഇങ്ങടും കൊടുക്കണം എന്നുള്ള ഇണ്ടാവൂല്ലോ
ആ ആ ഇന്നലേ മോന്റെ ബുക്കുമ്മേ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച്ണ്ടായിരുന്നു സ്റ്റിക്കറൊക്കെ കൂട്ടുകാരന് പറച്ച കൊടു ആ അവനത് കൊടുത്തില്ലെങ്കി വഴ കൊടു ന്ന് പറഞ് സ്റ്റിക്കറക്കെ കൊറച്ച് അവന് കൊടുത്തിട്ടൊക്കെ വന്നേ
ആ
ആ പാവം ഒരിതാണ കൊടുക്കുകയും ചെയ്യും ചോയ്ച്ചപ്പോ
ഉം പിന്നെ ന്നിട്ടോ വൈകുന്നേരത്തിക്ക്ന്ന്ട്ട് ചായക്ക്
ആ വൈകുന്നേരം പ്രത്യേ പുട്ടുണ്ട് ചെറുപയർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വ എന്നോട് ഇന്നലെ മോള് പറഞ്ണ്ടായിരുന്നു ചെറുപയറ് കൊടുത്തട്ട്ച്ചാൽ മതി ലേക്ക് അപ്പൊ വന്നാലും ചോ ചെറുപാറ ണ്ടെങ്കിൽ ചെറുപാറണ്ടെങ്കി ചോ ആ അന്റെ ചോറ്
ഉം ചെറുപയർ നല്ലല്ലേ കഞ്ഞിയും ചെറു റൊക്കെ നമുക്ക് സ്
കഞ്ഞി ഇഷ്ടല്ല ചോറാണ് അവക്ക് ഇഷ്ട ചോറ് ഉ ചെറുപയറായതോണ്ടാ ട്ടോ അല്ലെങ്കിൽ ചോറൊന്നും തിന്നില്ല ദോശൊക്കെ ആണെങ്കി അത് ഭയങ്കര ഇഷ്ടാണ് വൈകുന്നേരം ആയാലും കഴിക്കാലോ ആ പക്ഷെ ചപ്പാത്ത് അങ്ങനെയൊക്കൊണെങ്കി ട്ടണം
ഉം അമ്മന്തേ
ആ മോളിണ്ട്
ആഹ
ആഹ ജോല കഴാ
ആഹ ജോലി കഴിഞ്ഞ് ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് ജോലി ഇനിയിപ്പോ അവര് വരാറാകുമ്പോഴേക്കക്ക് എന്തെങ്കിലും ചായക്ക ഉണ്ടാക്കണം ഉ ഉച്ച പിന്നെ ആ ഹോസ്പിറ്റലിൽ പോകണ്ടന്ന കറി ഇനി വൈകുന്നേരത്തേക്ക് വെക്കണം എന്തെങ്കിലും വെക്കണം ഇന്നലെ ചക്കപ്പൊഴുക്കാന്ന് രാത്രി കഞ്ഞിയ ചക്കപ്പൊഴുക്കുമായിരുന്നു അത് ഇഷ്ടാണ് കഴിച്ചു അല്ല ദിവസം അങ്ങനെ ആയിക്കഴിഞ്ഞാ പറ്റൂലല്ലോ
ചക്ക ചക്ക ഒക്കെ ഉണ്ടാവ വീട്ടില്
അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു അവിടത്തെ ഇത്ത അത് നനക്കി കൊണ്ടു തന്നുട്ട
ആഹ ആഹ ആഹ ആണോ ആഹ ആഹ വേറെ മാങ്ങ അതൊക്കെണ്ട മാവൊക്കെ ഇണ്ടായിരുന്നോ
മാവണ്ട് മാ മ എല്ലാം ഉണ്ട് എല്ലാം മറ്റേ ബഡ് വീണ സാധനങ്ങളെല്ലാം കൊറച്ച് സ്ഥലം കുറച്ചുള്ളെങ്കിലും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാവ് പക്ലാവ് റംബൂട്ടാൻ ചാമ്പാ പേര മൾബറി ണ്ട് തല ആറ് സെന്റ് ഇല്ല എന്നാലും എല്ലാ ഉണ്ട് ഒതൊക്കെ ഉം
ആഹ
കല
ആഹ അ ബഡേന ഫാവ സക്ക അഴ ഉണ്ടാവുന്നണല്ലേ ഇടക്കുണ്ടാവലേ അങ്ങനെ സീസണ ഒന്നുമല്ലല്ലോ
സീസ എനിക്ക് ആദ്യം ഉണ്ട് ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടായി തുടങ്ങിയക്ക മൻ്പ് ആദ്യം ഉണ്ടായി
ഉണ്ടായിയൊ ആ ആ
ഇപ്പ പിന്നേം പൊട്ടി വൻന്റെ അത് പക്ഷെ അത് ചക്കയായിട്ട് വന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് കൊയി ഞ്ഞു പോയി
പക്ഷെ അത് പെട്ടെന്ന് ഒടിയും തോന്നണല്ലെ കാറ്റൊക്കെ അടിക്കുമ്പ അതിനൊട്ട്
അത് ആ അത് മോളിൽ നമ്മള ഇട യ്ക്കിടക്ക് അത് വെട്ടി നിർത്തണം എന്നാലെ മുകളിലേക്കെ പൊക്കം വെച്ചെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞട്ട വേഗോടിയേം ചെയ്യും അതിന്റെ ആ ഇതോട് തീരും നമ്മളത് വെട്ടിനിർത്തിട്ടതിന് വളോടും ടുത്തിട്ടുട്ടെങ്കി പിന്നെ അധികം പൊങ്ങിപ്പോവാണ്ട്
ആ ആ
ഉം അയിന് മാവ് മൂവാണ്ടമ്മാവാണ് ഉം മറ്റേ ബാക്കിയൊക്കെ നാടനാ ഈ പ്ലാവ് മാത്രം ആണ് ബെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളൂ
മൂവാണ്ടനൊക്കെ വെറുതെതിന്നാൻ പിന്നെ നല്ല രസൽപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട്
ആ ഉ നല്ലതാ ചൊനച്ചനെ മറ്റെ ഈ പഴക്കണ ഇമ്പോള്ള ഭാഗമല്ലേ അതെ ഊമ് ഉ നല്ലതായി ഇപ്രാവശ്യം കുറവായിരുന്നു മാങ്ങ എല്ലായിടത്തും ഇപ്രാശം പക്ഷെ മാവു മാങ്ങ കൂടുതലാ പക്ഷെ ഇവിടെ കൊറവായിരുന്നു ഇത്തിൾ കണ്ണി കറയിട്ടുണ്ട് മാവമ്മ കൊറെേ ചില്ലള ഒണങ്ങിപ്പോയി
ആഹ
ങ്ഹൂമ് പിന്നെന്നിട്ടോ
ഉ അതതൊക്ക പനി ആ പനി മാറി ഉ പിള്ളേർക്ക് വലിച്ചു പിന്നെ ചേ ചേട്ടനും പനിയായിരുന്നു
ഉം ഉം
ആ കൊറച്ചു ദിവസം ഉണ്ടാരുന്നു പനി പനി മാറിയെങ്കിലും ആ ക്ഷീണോം മാറി ഇട്ട് പറണ്ടായിരുന്നില്ല ഭയങ്കര മേലു വേദനൊക്കെ ആയിരുന്നു പിന്നെ സ്കൂളിലേക്ക് പോകുമ്പം എങ്ങനെ പനി പിന്നെ പനി വരും. ഈ പനിയൊക്കെ മാറിട്ട് വേ. ഇപ്പൊക്കെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ പനിയായി.
ഉം അത് തെളപ്പിച്ചാറി വെള്ളവൊക്കെ കൊടുത്താ മതി. മറ്റേ വെള്ളവൊക്കെ കൊടുത് കുടിച്ച ചെലപ്പോ പെട്ടെന്നീ മഞ്ഞപ്പിത്തൊക്കെ പി എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും കേക്കണ്ട് മഞ്ഞപ്പിത്തം ഇതൊക്കെ.